ഹലോ
കേക്കല്ലേ
ആണ്ട്
ഉം സുഖാമാണ് കൊഴപ്പൊന്നുല്ല
ചായിം കടിം ഒക്കെ ആയോ
അടുപ്പത്ത്ണ്ട് പുട്ടാണ് അപ്പോ പുട്ട് അടുപ്പത്ത് വച്ച്ക്ക്ണ് രണ്ട് കുറ്റി ഉണ്ടാക്കിക്കുണു കുത്തിക്ക്ണ മു മൂന്നാമത്തെ കുറ്റി അടുപ്പത്ത്ണ്ട് പിന്നെ ചിക്കൻ കറി വെന്തു അല്ല ചിക്കനല്ല ബീഫ്
ഏഹ് രാവിലെ തന്നെ ബീഫ് വാങ്ങിയ
അലെയ് ഇന്നലെ വെള്ളിയാഴ്ചല്ലേയിരുന്നു അപ്പൊ അതില് വരട്ടിയതിൻ്റെ ബാക്കി ഇണ്ടായിരുന്നു അപ്പൊ അതോണ്ട് കറിയക്കി
ഉം ഗ്യാസില്ലേ
ആഹ് ഗ്യാസിണ്ട് ഗ്യാസ് മത്തന്നെ രാവിലത്തെ പരിപാടി ചെയ്യുള്ളു
ഉം പിന്നെ കുട്ടിയാളൊക്കെ നീച്ചോ
കുട്ടിയാൾ ഒരാള് ആറ് മണിക്ക് മദ്രസ് ക് പോകും പിന്നെ ഒരാള് നീച്ചിട്ടൊള്ളു ഇപ്പം ഒരാക്ക് ഏഴരക്കാണ്
ഉം ഇന്ന് ഇവിടെ മദ്രസല്ല
ആഹ് അവിടെ ശനിയാഴ്ചേക്കാരം ലെ
ഉം ഉം ഉം വേറെന്തൊക്കെ വിശേഷം ആഹ് ഇന്ന് രണ്ടൂല്ല ഇന്ന്പ്പോ ഒറങ്ങ ഇഞ്ഞിപ്പോ എപ്പളാ നീക്കാ പറയാൻ പറ്റൂല
ഏഹ്
ഉം
ചായിം കടിയൊക്കെ ആയ്ന്നിട്ട്
ഒന്നും ആയിട്ടില്ല ഇനിപ്പോ ആക്കത്തിന് നോക്കിയാ മതിയലോ ഇനിയിപ്പോ കുട്ടികൾ നീക്കുമ്പോക്കെ നോക്കിയാ പോരെ പറയ ഹലോ ഹലോ ഹലോ
ആഹ്
കേക്ക്ണില്ലേ
എടക്കല്ല ഇപ്പൊ കൊഴപ്പല്ല
ഉം അട്ക്കളീല് റേഞ്ച് വെല്ലണ്ടാവൂല
ആഹ് ന്നിട്ട എന്താ ഇന്ന് നോക്ക്ണത്
എന്ത് എന്നും അധികം ദോഷംന്നെ ഇണ്ടാക്കല് എളുപ്പപ്പതല്ലേ കറി എന്താ എന്നും മീൻ കറിന്നെ
അതെ പറ്റുള്ളൂ
മീന് എന്നും വൈകുന്നേര കൊണ്ട്രെയ് അപ്പൊ വൈകുന്നേരാണ് കറി വെക്ക.
ആഹ കറി വെക്കും മീൻപൊരിക്കും ചെയ്യാ വൈകുന്നേരത്താണ് രാത്രിക്കാണ്. അപ്പൊ പിന്നെ ആ പിന്നെ പിറ്റേന്ന്. കറിപ്പണി ഇല്ല രാവിലെ ഇണ്ടാവൂല. ചെരുമ്പോഴ ഇണ്ടവാ അപ്പൊ ആ ആ ഡെയിലി മീൻ വാണം. അല്ലെങ്കി എറച്ചി വാണം ഉ അല്ലെ കോയി വാങ്ങും ഉ എ
തന്നെ.
ഇത് രണ്ടും തന്നെ പച്ചക്കറി ഒന്നും കൊണ്ടരൂല്ല. എപ്പളെങ്കിലും വെണ്ടക്ക കൊണ്ടരും വെണ്ട കൊടുന്നിട്ട് പറയും ഇത് പൊ കറി വെച്ചിട്ട് മീൻ പൊരിച്ചോപറയും എപ്പഴെങ്കിലും ട്ടോ.
ആഹ
അപ്പൊ ആ കറിണ്ടാവും പിന്നെ കുട്ടിയള് സ്കൂൾ പോയാൽ ഉച്ചക്ക് ഞാനല്ലേ ഇണ്ടാവൊള്ളു.
ആഹ
തലേ നത്തെ ഇണ്ടാവും.
എങ്ങനെ? എന്ത് ചായുടിക്ക്ണണ്ട് ഉം എഹ് രണ്ടാള് നീച്ചിട് ട്ടില്ല ഒരൾ നീച് മദർസ്ക്കോയി ഒരാൾ ചായുടിക്ക്ണ്ട്
ഉം ഉറങ്ങുണരാര
ഉറങ്ങിനോര് ചെറിയോര് യു കെ ജി പഠി
ട്വിൻസ്
ആ ആഹാ
പിന്നെ വേറെന്തൊക്കെ
പിന്നെന്താ അങ്ങനെ പോണു മഴ കാരണം പുറത്ത്ക്ക് എറങ്ങാതന്നെ തോന്ന്ണൂല അവടെ മഴല്ലേ എഹ് ഇവടെ മഴണ്ട് ആഹ് ഇവിടെ മഴണ്ട് പെയ്യ്ണ്ട്
ഉം പിന്നെ
വള്ളം വന്നിട്ടാണ് അപ്പൊ കൊടത്തിൽ വെള്ളം പിടിക്കാൻ വേണ്ടിട്ട് അയിത്ത വള്ളം ഒഴിച്ചിട്ട് കോയൽക്കാർ കോയൽകേണാറാണ് അപ്പ ഈ ജലനിധി വരുമ്പോ പുടിച്ചോക്കും അയിൽ ചോർ വെച്ചക്കൻ കഴുല
ആഹ്
ആഹ് അയ്ല് രണ്ടു നേരം ചോറ്ച്ചക്കാണ്ല്ലെ തൺ ക്കെ അങ്ങനെക്കെ ഇണ്ടാവും ഓൾക്ക് തണുക ആഹ്
ഇന്ന് നല്ല തണുപ്പുണ്ട്റയ് എത്ര കമ്പളീട്ട് മൂടിയാലും ഉം
ഇട്ടിട്ടില്ലെ അപ്പട്ടുടായ്നില്ലെ ബൾബ് ഇല്ലാത്ത കാണുമ്പോൾ എല്ലാരും ഓള് രാത്രി മു ഓള് രാത്രി മുഴുവൻപോതപ്പന്നെ ഇട്ടിട്ടില്ല
ആഹ് ആഹ് അന്ന് പോ പോപ്പിച്ചു കൊടുക്കാന്നില്ലേ
പോതപ്പിച്ച് കൊട് കൊടുക്കുകൊക്കെ ചെയ്യും പക്ഷെ അത് ഒന്നുരുളുമ്പത്തിന് അത് പോകും
ന്റെ ചെറുത് അങ്ങനെന്റ ചെറുതിന് പൊതക്ണെ ഇഷ്ടല്ല എത്ര തണുപ്പാണെങ്കിലും
ആഹാ ഇന്റെ കുട്ട്മ ചെറിയരും അങ്ങനെ തന്നെണ് ഓല് കണ്ടാ ഓല് തട്ടി മാറ്റും പിന്നെ ഒർക്കത്തിലോക്കെ അറിതെ പ അഹ് അങ്ങനെ വിട് ന്നല്ലാതെ ഏത് ചെറിയ ഒറക്കൊക്കെ ആണെങ്കി അത് തട്ടി മാറ്റും
ഒർക്കത്തിലൊക്കെ ഉം തട്ടി മാറ്റിടും. ഉം ഇഷ്ടല്ലേയ്ന്. പൊതക്കണം ഉം. പിന്നെന്തക്കെ വേറെ.
ഇന്ന്പ്പോ രണ്ടൂ ല്ലാത്തൊണ്ട് നല്ല തിരക്കുണ്ടാവേലെ അവടല്ലെ.
ഉം ഇന്ന്പ്പോ ഉറങ്ങാണ്. ഇഞ്ഞിപ്പോ നീച്ചണെങ്കി പത്ത് മണിയാവും. ഹും ഉം ചെറുത് എണിക്കുട്ടോ. ചെറുത് എണീക്കും. ചെറുതിന് മദ്രസേക്ക് പോകുമ്പോഴള്ളു, നീക്കാ മടി.
ആഹ് ചെറുതത്രെയിലാ?
ചെർത് രണ്ടിലാണ്.
ആഹ്
ഓൾക്ക് നീക്കാന ഭയങ്കര, അത് മദ്രസണ്ടെങ്കി ആ നേരത്തെ എണീക്കോള്ളൂ. കൊറച്ച് നേരത്തെ വിളിച്ചാ പറിം ന്നാളന്ന്, ഉം പിന്നെ വേറെന്തൊക്കെ?
ആ കണക്കാക്കി നീച്ചാ പോരെ. വിളിച്ചാ
ഉം ആഹ് അതന്നെ. നാ നേരത്ത് എണീക്കൂലാന്നൊക്കെ പറയും നേരത്തെ വിളിച്ചിട്ടുണ്ടെങ്കി. നേർത്തെ ഇങ്ങനെ, മ മാ മദ്രസക്കോ ഇങ്ങനെ വെയിറ്റിങ്ങിൽ ഇരിക്കുകാണെങ്കില് പറയും. ഉം കൊറച്ചേരം ഇരിക്കാൻ പറ്റിത്. ഉം.
ഞമ്മളീ പേടായിട്ട് വിളിച്ചേക്കാട ചെല് പ്പ അർജന്റില് എന്ത് എന്തേലും വേണ്ടി വന്നാല് പെട്ടില്ലേ. ഒന്ന് ടോയ്ലറ്റിൽ പോണം തോന്നേ. എന്തേലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കി,
ഉം. ചായുടിച്ചിട്ടാ പോവാ?
ആഹ് ചായുടിക്കും. അവള് ചായ കുടിക്കണ്ട്‌ പ്പ.
ഉം ഫുഡ്
ഇപ്പൊ പന്തളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പ കടന്നിട്ടൊള്ളൂ.
ഏഹ്. പന്തളീടെ സീസണാണല്ലേ. അധിക ആൾക്കാരു അധിക ആൾക്കാരും അയിന്റൊരു ഇതേക്കാരം.
ആഹ് എന്റെ മകനും. മകനൊന്ന് എത്ര മണിക്ക് നാലരക്കേറ്റാട്ടു ണിച്ചിട്ട്, അങ്ങനെ ഒറങ്ങാതെ അങ്ങനെ പിന്നെ മദ്രസക്ക് പോയി കളി കഴിഞ്ഞിട്ട്.
ഉം ഉം. ഇബട പിന്നെ അങ്ങനത്തെ ഭ്രാന്തൊന്നും ഇല്ല.
ഇല്ലേ. മാപ്ളകു ഇല്ല?
മാപ്പിളക്കന്നെ, മാപ്പിളക്കില്ല. ഇനിപ്പൊ അമ്മക്കാണ്ടാവ.
അതെ ചെല പെണ്ണുങ്ങൾക്കൊക്കെണ്ടെയ്.
ആഹ് ഇക്ക് പണ്ടൊക്കെ അങ്ങനെ ഇഷ് യരുന്നോട്ടോ. ചെറിയ കുട്ടിയാമ്പൊളൊക്കെ ഞാൻ കണ്ടിരുന്നു. ൻക്ക് നല്ല ഇഷ്ടെരുന്നു.
ൻക്കന്നൂല്ല.
ഇപ്പൊ പിന്നെ അതൊന്നും നോക്കൂല. നോക്കി കഴിഞ്ഞ പിന്നെ നമ്മുക്ക് പിന്നെ, പിന്നേ പിന്നേം, പിന്നെ മ്മളത് കണ്ട് കാണ്ടിരിക്കും. അത് ഒറപ്പ.
ആഹ് ഞാൻ പിന്നെ എന്നൂത് കാണാൻ പോക്കൊന്നൂല്ല.
ആഹ് വേറെന്തൊക്കെ? കടിയായം ന്റെ കടീം, കറീം, ചായക്കായി അല്ലെ?
ചായക്കായി. ഇബല്ക്ക് മദ്രസക്ക് പോവുമ്പക്ക്ന് ഒക്കാവണം. പിന്നെ ഇബല്ക്ക് മീൻ കച്ചോടാണ്. അല്ല ആറ് മണിക്ക് പോകുമ്പല്ല, ഏഴരക്ക. പിന്നെ ഇബല്ക്ക് മീങ്കച്ചോ ച്ചോടാണപ്പോ ബല് നാർത്തപോവും മീന് ഇന്ന്ല്ലട്ട മീന് മീൻണ്ടങ്കി നാർ അപ്പോവ അപ്പക്കിൻ ചായിം കടിം കറിഒക്കാവണം അപ്പൊ പിന്നെ നാർത്തണ്ടാകും.
ആണ്ട് പിന്നെ മിം ബാക്കിയൊക്കെ കൊന്റോക്കാരല്ലേ.
ആഹ് ഇണ്ടെങ്കി കൊൻറ്റും രാവിലെ ഇവട വന്നിട്ട് ഞങ്ങ്ക് വേടത്ട്തിട്ട കൊണ്ടോവൊള്ളു.
അയ്ശെരി ഉം
ആഹ്
പിന്നെ പിന്നെ വേറന്തൊക്കെ പിന്നെ ഓട്ടോർഷി പോവൂലേ.
ആഹ് അത് കൈന്നിട്ട് വന്നിട്ട് പിന്നെ ഒട്ട്റോഷി പോം.
ഉം
അവ്ട്താൾക്കെന്താണി അർൻ?
ഔ ഇബ്ട്കുത്ത ആൾക്കു ഓട്രോശെന്നെ രാവിലെ നേർത്ത പോവും. അയ്ൻണ്ടാക്കിയ കാല്ചായേലും ബാക്കിണ്ട് കുടി
ആഹ് ആഹ് ആ അപ്പഈ രാവിലെ എന്തേലുന്നാ ഒലെ റെസ്കൊവിസ്കെറ്റോ അങ്ങൻത്തൊന്നൂന്നുല്ല?
ആഹ് അങ്ങൻത്തെന്തേം തിന്നും ബിസ്ക്കറ്റോ ന്നെ ഉം ഔലോ അങ്നെന്തെലകന്നും വെർതങ്ങനെ കടി ക്ക് ഒന്ന് തൊളിലുടോള് അല്ലാതെ അങ്ങനതിന്നൊന്നുല്ല.
ആഹ്
ഒന്നോ രണ്ടണ്ണോ തിഞ്ഞന്നല്ലാതെ അയ്ലപ്
ഉം വീട്ട്കൊക്ക്ണ്ടോ?
ആഹ് മോഹറൊമ്ബവും പത്തു ആയിട്ട് പോയിന്നു അന്ന്
ലോ അന്നന്നെ
ഉം രണ്ടീസ നിന്ന് പോന്നു
ആഹ്
പിന്നെ
ന്ന്പ്പന്തെലും സ്പെശല്ണ്ടോ സ്കൂളും മദ്രാസൊന്നുലായിട്ട്?
ഏയ് അങ്ങനെന്നുല്ല ഇനീപൊ നീ നാളെകാരം ലീവ് ഉം ഞാറായ്ചെൻ നി ലീവ്
ആര്ക്ക്
ഇന്റെ ഭർത്താവിനെ ഞാറാഴ്ചങ്ങനൊടൂല ഉം ഞാറാഴ്ച പത്ത് മണിയാവുബക്ങ് പോരും
ആഹ് ആഹ്
ഉം ഞാറാഴ്ച വയങ്കര ഓട്ടം കമ്മിയണറിം
അപ്പൊ ഇനി ഇന്നല് ഉച്ചക്ക്ക് ഇന്നല്ത്തെ പൊരിച്ചവും കറിവെചോക്കെണ്ടാവോ?
ഉം അല്ലേഗ് ഈ മുട്ട ന്തെയ്ലും പൊരിക്കും കുട്ടിയൾക്ക് വല്ല കിഴങ് പൊരിച്ചത ങ്ങനെന്തെലൊക്കെ കിട്ടിയമതി
മൂപ്പര് ഉച്ചക്ക് ചോർന് വര്ല്ല? ആഹ് അപ്പൊ പിന്നെ കൊയപ്പല്ലാ
ഉം ശനി ഞായറും കാത്തിര്ക്കാ അത്രാനും ശനിയാഴ്ച്ചിം കൊർച്ചോട്ടം കമ്മിയെന്നെണ് ഈ സ് സ്കൂള് ഇണ്ടെങ്കിൽ സ്കൂൾ ട്രിപ്പ് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്ക ണ്ടാവും ഉം സ്കൂൾന്റവ്ടെ നിർ തിട്ടാൽ കുട്ടെള് വണ്ടി വിൾച്ച് പോവും
ആഹ് അല്ലായെ ഡെയ്ലി ങ്ങനെ സ്ഥിരായിട്ട് കൊണ്ടോവ്ണതൽ അങ്ങൻതെല്ല
അങ്ങൻതെല്ല ഈ സ്കൂളിന്റെ അവ്ടെ കൊറച്ച് നടക്കാല്ലോര്ണ്ടാവുലെ സ് കൂൾന്റെ ബസ് മെയിൻ റോഡില് ആഹ് അപ്പൊ അവ്ടെ നിർത്തിട്ടാൽ അങ്ങനെ കൊറേ ട്ടപെട്ടു അപ്പം പിന്നെ ആ സ്കൂട്ടറി സ്കൂളില്ലെങ്കി തീരൊട്ടല്ല പ്പൊന്നും നാളീം നിന്ന തീരൊട്ടണ്ടാവുല്ല അപ്പൊ ശനിയാഴ്ചല്ലേ അപ്പൊ ഇനി വേറോട്ടൊന്നുല്ലെങ്കില് വേഗം വരും.
താഹ്
ഓട്ടം ഇണ്ട്ന്ന്ണ്ടെങ്കി അവിടെ തന്നെ നിക്ക.
ആഹ് അ
ഞായറാഴ്ച പിന്നെ തീരെ ഇല്ലട്ടോ. ഉച്ച വരെ ഒന്നും ഓ ഒരു പത്തു മണി ആയാ പോരും.
ആഹ്
പിന്നെ എന്താ വേറെ?
ഉം, പൊറത്ത്ക്ക് ഒക്കെ പോക്ക്ണ്ടോ?
ഹൊറത്ത്ക്ക് എവിടെയും ഇപ്പ ഈ മഴായിട്ട് മറ്റേ തറവാട്ട്ക്ക് ഒക്കെ പോയിനി. തറവാട് കൊറച്ചാണ്ട് വിട്ടിട്ടാണ്. അപ്പൊ അവ്ട്ക്കെപ്പളെഗിലൊക്കെ പോയിന്നു ആഹ്, അവുടുക്ക് പോയിട്ട് കൊറേ ദിവസായി.
അ ആഹ്, ഓല് ഇങ്ങട്ട് വരവില്ലേ?
ഓല് ഇങ്ങോട്ടുല്ല, ഞങ്ങള് അങ്ങട്ടുല്ല. ഉം ഒരീസം മൂത്തച്ഛന്റെ കുട്ടിയള്, ഏ ആഹ് ഫോൺ വിളിക്കല്ണ്ട്.
ആഹ്
അടുത്ത്പ്പം മൂത്തച്ഛന്റെ കുട്ടിയള് ഇപ്പ അട്ത്ത് വന്നിനി
ആഹ്
അല്ല ഓല് പിന്നെ നിക്കാൻ വരുമ്പോ കെട്ടിച്ചോര് നിക്കാൻ വരുമ്പം. അങ്ങനെ ഓള് വന്നി കെട്ടിച്ചോര്, മൂത്തച്ഛന്റെ മകൾ. ഉം, ഓള് നിക്കാൻ വന്നപ്പോ
ലെ ഓലും വരിയ
അല്ല, ഓൾക്ക് ചെറിയ കുട്ടിയ, സ്കൂളില് ഇബട്ന്നും പോവാ അവ്ട്ന്നും പോവാ അങ്ങനെ. എസ് മദ്രസ് ചേർത്തിട്ടില്ല. ഉം ഓള് എട്ടീസ്തിനൊക്കെ നിക്കാൻ വരും. ഉം
ആഹ്
പിന്നെ വേറെ
പിന്നേ ഉമ്മാന്റുടി എവിടെ? അന്റെ ഉമ്മാന്റുടി.
എന്ജെ എന്നാ ശരിട്ടാ
അത് ആയോ? ആ ശരി ശരി